ഹലോ ആ കേക്കുന്നുണ്ട് എന്നാ എടുക്കുവാ
ഇപ്പം മോനെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് ഒന്നിങ്ങനെ ഇരിക്ക
ഫ്രീയായോ
ആഹ് മോനെ സ്കൂൾക്ക് പറഞ്ഞയച്ചാ പിന്നെ ഇഞ്ഞ് ബാക്കി പണികളുണ്ട് തുടക്കാനൊക്കെ ഉണ്ട്
ആഹ് ചായൊക്കെ കുടിച്ചോ
ചായൊക്കെ കുടിച്ചു അത് മോന സ്കൂൾക്ക് പോ അതിന്റെ മുന്നേ എല്ലാരും കൂടെ കൂടിയാണ് കുടിക്ക
ആഹ് ആഹ് ഉം ഉം ഒണ്ടാക്കിയത് രാവിലെ
ഇന്ന് പുട്ടും കടലേം
ആഹ് ആഹ് ഉവ്വ ഉവ്വ അങ്ങോട്ട് മഴയുണ്ടോ
നല്ല എളുപ്പാണ്
അതെ പെട്ടെന്ന് റെഡി ആയിക്കോളൂലോ ഹലോ
ഹലോ രാവിലേ മയയാണ് പറയ
ആഹ് ഇവിടെ അതെേടാ ഇവിടെ അതെ പിന്നേ കൊച്ച് സ്കൂൾ ബസിലല്ലേ പോയേ സ്കൂൾ ബസിന് സ്കൂൾ ബസിനല്ലേ പോയേ കൊച്ച്
അല്ലല്ല ഓട്ടോറിക്ഷ
ആഹ് ഓട്ടോറിക്ഷ പിന്നെ ഇനി ഉച്ചക്കത്തെ എല്ലാം കാലാക്കണ്ടേ
ആഹ്
എന്താ അവിടെ പണിയൊക്കെ കഴി
ആഹ് ഇവിടെ ഏകദേശം ആയെടാ ഇനിയൊണ്ട് കറിയൊക്കെ വെക്കണം എനിക്ക് ഇന്ന് എഴുന്നേറ്റത് താമസിച്ചു പോയെന്നേ
ഏഹ്
ആ ഇഡലിയും ചമ്മന്തിയും അതാണെ പെട്ടന്നായല്ലോ ആവൂലോ ആഹ് കുഞ്ഞൻ പോയി പോയി പോയി
ഏഹ്
ഉം പിന്നെ പിന്നെന്നാ ഞാന് ഇഡലിം ച മന്തി ഇന്ന് താമസിച്ച് പോയീന്ന് എണീറ്റത് അഞ്ച് മണിക്ക് എഴുന്നേറ്റതാ പിന്നെ ഞാനോർത്തു എന്നാ ഒരു പത്ത് പത്ത് മിനുട്ട് കൂടി കിടക്കാന്ന് ഓർത്തപ്പോഴേക്കും അപ്പോഴേക്കും ആറേ മുക്കാലായി പിന്നെ ഞാൻ പെട്ടന്ന് തല്ലി പിടിച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി വന്നപ്പോഴേക്കും ചമ്മ ന്തി അരക്കാനുള്ള തേങ്ങ അരച്ച് വന്നപ്പോഴേക്കും കറണ്ട് പോയി പിന്നെ അതവിടെ ഇട്ടിട്ട് വേറെ സാമ്പാർ വേഗം വെക്കാന്ന് ഓർത്തപ്പൊ സാമ്പാറായി ചമ്മന്തിയായില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇനി വൈകിട്ടത്തേനാക്കണം ചമ്മന്തി
ഉം
കരണ്ടില്ല ലേ
ആഹ് കറണ്ട് വന്നും പോയി വന്നും പോയിരിക്കുവാ
അതുകൊണ്ട് പിന്നെ ഉച്ചക്കക്കും സാമ്പാറ് മതിയല്ലോ
ആ സാമ്പാർ ഇനിയിപ്പോ രണ്ട് ബീൻസ് ഇരിപ്പുണ്ട് ഇനി അത് ഇരുന്ന് കഴിഞ്ഞാ അത് വാടി പോകും അപ്പൊ അത് തോരൻ വെക്കണം അതിനുള്ളത് ഒതുക്കി എടുത്തു തേങ്ങ ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇരിപ്പുണ്ട് അത് വെക്കണടാ ഇനിയിപ്പോ അതും വെക്കണം
ആഹ് ചിക്കൻ എന്താക്കും പൊരിക്കേ
ആഹ് അല്ലല്ല കറിയായിട്ട് വെക്കാന്നോർത്താ പിന്നെ കുഞ്ഞന് രണ്ട് കഷ്ണം വറുക്കും ഈ തടി വെക്കണോണ്ട് ഞാനതൊ ഒക്കെ ഉപേക്ഷിച്ച് ന്യൂട്രീഷൻ കോഴ്സിന് പോകുന്നുണ്ടേ അപ്പോ ഞങ്ങക്കങ്ങനെ വറുത്തതും പൊരിച്ചതൊക്കെ കൊറച്ച് വല്ല ആഗ്രഹം തോന്നുവാണേ കഴിക്കാവുന്ന ഒരു ഓപ്ഷൻ അപ്പം സ്ലിം ക്കെ ആയി മെയിന്റെയിൻ ചെയ്ത് പോവ എന്നാല് ഇനി വണ്ണം വെച്ചാലോന്നൊരിത്
ഉം പക്ഷെ വണ്ണം വെക്കാ നമ്മള ചോറ്ന്നൊന്നും ഉണ്ടാവല്ലോ.
അതെയതെ ചോറെനിക്ക് വേണം താനും.
ആഹ് അയിമന്നന്നെ ഓഹോഹ്
ആഹ് അതേന്നെ. ബിരിയാണി ഒന്നും വേണംന്നൊന്നു ല്ലടാ. ബിരിയാണിയൊക്കെ ഇച്ചിര്യേ കഴിക്കുള്ളൂ പക്ഷെ ചോറ് കൊറച്ച് കഴിക്കും. ഉം ഉം
അപ്പ ഞ്ഞ് സാമ്പാർ കറിയാവും ചിക്കൻ കറിയാവൂലെ രണ്ട് കറി ആയിലെ.
ആഹ് ഇനി ബീൻസ് തോരം വെക്കണം. കുഞ്ഞന് കുഞ്ഞന് സാമ്പാർ വേണ്ട. ചേർ കൊച്ചിന്. അയ്ന് മോര് കറി മതി. സാമ്പാറാണെങ്കി തന്നെ ഒരു ചാറ് മാത്രാ അവൻ കൂട്ടൊള്ളൂ കാ അതൊന്നും കൂട്ടൂല്ല.
ആഹ് ആഹ്
ആഹ് അങ്ങനെയൊക്കെ വെറൈറ്റി കറിയൊക്കെയാണ് എൻ്റെ പൊന്നെ. എന്റെ സമയവും പോവും. അഞ്ച് മിനിറ്റ് ഇരിക്കാന്ന് വെ ച്ച സമയം കിട്ടൂല്ല ഇപ്പ തന്നെ ആവും നാല് മണി.
എത്ര എൾപ്പം കൊണ്ടാ ടൈം കഴിണത്.
അതേന്നേ ഇപ്പൊ തന്നെ ദേ പത്തരയായി ഇപ്പ കൊച്ചിനെ കൊണ്ടേയി വിട്ടിട്ട് ഇങ്ങ് വന്നേ ഒള്ളൂ ഞാന്. ഉം പിന്നേ പിന്നെ എന്നാ അവിടെ എന്നാ ഒ ഉച്ചക്ക് സ്പെഷ്യല്?
ഇവടെ കുമ്പളങ്ങ കറി വെച്ച്ക്ണ്.
ആഹ് മീൻ കിട്ടിയോ?
ഇന്ന് മീന് മെത്തലേണ്. മാണ്ടാർണു. എന്നും മെത്തലാകുമ്പോ നടക്കൂല. മെത്തലേനു. അപ്പ ഞാ വാണ്ടാർണു. ഉണക്ക മീൻണ്ട് അത് പൊരിക്കാ യാര്ച്ച്.
ആഹ് ആഹ് ആഹ്
ഒണക്ക മീനും കുമ്പളങ്ങക്കറിം
ആഹ് അത് നല്ല അല്ലേ അത് നല്ലാ നല്ലാ.
ആണ് പിന്നെ അച്ചാറും പപ്പടും.
ആഹ് അതൊക്കെ മതി
മതി അല്ലാതെ പിന്നെ രണ്ടും കൂടി ഉപ്പാവുമ്പളേ നട
അതു അല്ല എന്നു ഈ എർച്ചിം മീനൊക് ക്യാവുമ്പ എന്നു ആവ്മ്പം നമുക്ക് മടിയാവും മടിയല്ല മടുത്ത് പോകും. ആഹ്
പിന്നെ മയക്കു അല്ലേ ട്രോളിങ്ങിന്റെ ടൈമു ആണ് മീന്
ആഹ് അതെ. അതെ അതെ അതെ അതെ ഇനി ഇത് കഴിയണം ഈ ഒരു സ് സ്റ്റേജ് കഴിഞ്ഞ് ഇവടെ അങ്ങനെ മീൻ ഇപ്പോ മാത്രമേ നല്ല ഇപ്പ ചേട്ടടെ കൂട്ടുകാരൻ നട ത് ന്നുണ്ട് ഒരു സ്റ്റാള്. അപ്പോ നല്ലതൊക്കെ ആണെങ്കി പർയും അപ്പൊ അങ്ങനെ പോയി രാവിലെ പോയി മേടിച്ചോണ്ട് വരും. ഇപ്പീ ട്രോളിങ്ങിന്റെ ഇതായോണ്ട് ചേട്ടായി അങ്ങനെ മേടീര് കൊറവാ എന്നാലും മേടിക്കും. ആഹ് ചേട്ടായിക്ക് നിർബന്ധം ഇല്ലാട്ടെ ഞങ്ങക്ക് വീൻ വേണം. മീനല്ലെങ്കി അർച്ചി എന്തായാലും വേണം. ഒന്നു ഇല്ലെങ്കി മീനെങ്കിലും ഒണക്കമീനെങ്കിലും.
ആഹ് ഒണക്ക മീൻ രസാ പൊരിച്ചാന് മുളകൊക്കെ ഇട്ട്കാണ്ട്.
ആഹ് നല്ല അതും മോര് കറിയൊക്കെ ഇണ്ടേ എനിക്ക് ഇഷ്ടാട്ടാ. അങ്നെ ഒത്തിരി കറികൾ വേണം ന്നൊന്നു ഇല്ലാ ഒര് ഒന്നോ രണ്ടോ കറിയുണ്ടെങ്കി ഓക്കെയാ. മോര് കറിയും ഉണക്ക മീൻ വറുത്തതൊക്കെ നല്ലാ ആഹ്.
കീറിട്ട് കാണാം ഒണക്ക മൊ ഓണക്കല് പൊരിക്കുമ്പോ പച്ചമുളക് കീറിഇട്നെ നല്ലെ
ആ ഇടും ഇടും ഇടും ആ അടി പെളിയാഅത് എടുത്ത് കഴിക്കണം നല്ലതല്ലേ ഉം ഉം ഉം പിന്നെ അവിടെന്നെ ഫ ഫേവറേറ്റ് എന്നാ കറി കറികളില് ഫേവറേറ്റ്.
അങ്ങനൊ ഒന്നു ഇല്ല ഉം ച് ഇതേ മാതിരി മോൻക്ക് ചിക്കൻ പൊരിച്ചതൊക്കെ ആണെങ്കിൽ ഓൻ തിന്നും മറ്റേ മീൻ പൊരി ചെല മീൻ പൊരിച്ചത് തിന്നും ചെലത് പറ്റൂല കറിയൊന്നും ഓൻ പാരന്നെ ഇല്ല
പിന്നെ ഇവനും കറി കൂ ട്ടേയില്ല ആഹ് അതൊക്കെ കഴിക്കും ആഹ് അതൊക്കെ ഒക്കെയാ
സാമ്പാറ് കുമ്പളങ്ങ ചെരങ്ങ അതൊന്നും പറ്റുല്ല ഇപ്പത്തെ കുട്ടികളൊക്കെ ഇപ്പ അങ്ങനെന്നാ തോന്നണത് ആഹ് ഇപ്പത്തെ കുട്ട്യളൊക്കെ അതേ മാതിരിയാന്ന് തോന്നണ്
അപ്പൊ ഞാൻ ടീച്ചറിനോട് പറയും ടീച്ചറെ ഈ ചെറക്കനാണെങ്കിൽ മീനും ഒക്കെ അങ്ങനെ മീന് അങ്ങനെ കൊടുക്കൂല്ല എന്നാലും ഞാൻ പറയും ആഹ് അവനങ്ങനെ കഴിക്കൂല്ലാത്തോണ്ടട്ടോ ഞാൻ അങ്ങനെ ഒന്നും കൊടുത്ത് വിടാത്തെ എന്ന് പറയും ഇവനെന്നും ഒന്നെങ്കി മോരുകറി അല്ലെങ്കിൽ അങ്ങനെ ഇവന് ഇഷ്ടുള്ള ചാറുകറിയൊക്കെ കൊടുത്തു വിടണം തോരൻ കറി ഒക്കെ പപ്പടവും
അല്ല അപ്പ ഇതൊക്കെ ചിക്കനൊക്കെ കൊടുത്തു വിടാ
ഇല്ല ഇല്ല ഞാൻ കൊടുത്തു വിടാറില്ല അത് അത് അവിടെ ചെന്ന് കഴിഞ്ഞാ അവൻ ഇങ്ങനെ തിരി ച്ചു കൊണ്ടിരുള്ളുന്നേ അവിടെര്ന്ന് കഴിക്കൂല എന്ന ഇവിടെ അപ്പ
അതെന്താ എല്ലാ കുട്ടികളും ഒരേ മാതിരി ആവുമ്പോ കൊഴപ്പല്ലേ ഇത് ചിക്കൻ ഒരാള് കൊടുത്തു കൊണ്ടന്നാല് മറ്റുള്ളോരും ചി ക്കനാവുല്ലല്ലോ അപ്പൊ ഇന്ന് പ്പോ ചെറിയ മക്കളല്ലേ
ആഹ് ഇവൻ കഴിക്കൂല്ല ഇവൻ കഴിക്കൂല്ല അതുകൊണ്ട് ഞങ്ങള് കൊടുത്ത് വിടാറൂല്ലാട്ടോ അവരുടെ ഭാഗത്തിന് മിക്കവരും അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നണുട്ടോ
ഏഹ്
അ അവൻ ആഹ് അവരുടെ ക്ലാസ്സിൽ അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുണു പിള്ളാരേ
കാരണം ഓരോരുത്തര് ഒരാള് ചിക്കനാവുമ്പോ മറ്റേ ആള് അതേമാതിരി ചെറിയ മക്കളല്ലേ
ആഹ് അതെ അതെ അവർക്ക് അങ്ങനെ തോന്നൂലോ പക്ഷെ ഇവന് തോന്നൂലാട്ട ഇവന് വേണ്ട ഇവൻ ഇച്ചിരി മോരുകറി മതി ഉം അങ്ങനെ
ഉം
ആഹ് പിന്നെ ഇവർക്കുന്ന് പറഞ്ഞെ അങ്ങനെ ഷെയറീയതൊന്നും കഴിക്കൂല്ലന്നാ ടീച്ചറ് പറഞ്ഞത് അതുകൊണ്ട് ഇവന് ആവ ച്ചായ വെള്ളോം കാര്യങ്ങളും എല്ലാം ഓം വേണ്ടത്ര കൊടുത്തു വിട്ടേക്കണം ആരുടെം കൊടുക്കുവൊന്നുല്ല അവര അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞേ ഉം ഉം ഉം ഷെയറിംഗ് ഒന്നും ഇല്ല
ഷെയറിംഗ് ഇല്ല എല്ലോടത്തും ഇപ്പൊ അങ്ങനെ ആയിക്കണ് മറ്റേ ആ ഓരോരോ വൈറസും കാര്യങ്ങള്
അതെ വെള്ളം പോലും കൊടുക്കൂലന്ന് പറഞ്ഞായിരുന്നേ ഉം ഉം അതൊരു കാ
അതൊക്കെ അതൊക്കെ കൊറ
അപ്പൊ യീ ഉം ഉം ഉം ഒക്കെ പിന്നെ അവിടത്തെ കൊച്ച് എത്രയിലാ പഠിക്കണേ
ഒന്നാം ക്ലാസില്
ആഹ് ഒന്നില് ആഹ് അപ്പൊ സ്നാക്സ് ഒക്കെ കൊണ്ടോവണല്ലോ
ആഹ് അവൊക്കെ കൊടുത്ത് വിട്ട് ഇപ്പം പോയിട്ടേള്ളൂ
ഉം ഉം ഉം എല്ലാം ഒന്നും കഴിക്കൂല്ലന്നേന്ന് പിന്നെ ഇഡലിം സാമ്പാറും കൊണ്ടയി
അതല്ലേ ഓരോരോ ദെവസം ഓരോരോ കടികളാക്കണം അല്ലെങ്കെ മട്ക്കും.
ആഹ് അതെ അതെ അതെ വല്യവർക്ക് തന്നെ അങ്ങനെ അപ്പ പിന്നെ പിള്ളേരുടെ കാര്യം പറയണോ.
ഉം ഇന്നലെ ദോശാണെങ്കി ഇന്ന് പുട്ട് നാളെ പ്പിഞി വേറെ എന്തെങ്കിലും ആവും.
ആഹ് അതെ അതെ.
പക്ഷേ നമ്മക്ക് റസ്റ്റ് ഇല്ല ബൽ
അതേന്നേ. ഓ ദേഷ്യം വരും ഇനി ഇപ്പൊ അടുക്കളയിലോട്ട് കട്ക്കണം അടുത്ത പാത്രം ഒരു രണ്ട് ട്രിപ്പ് കഴുകി. ഇഞ് അട്ത്തതിന് പോവാ.
ആഹ്.
കലി വര അലക്കൊക്കെ പിന്നെ മിഷീനത്തിട്ട് അലക്കി അല്ലാണ്ട് അലക്കി കഴിഞ്ഞാ അതങ് വേഗം തീർന്ന് വി ചും കഴിഞ് കഴിഞ്ഞ ഓക്കെ കുളിം കഴിഞ് പിന്നെ അതും കുത്തി പിഴിഞ്ഞിട്ട് കഴിഞ്ഞാ പണിയും കഴിഞ്ഞു. പിന്നെ പാത്രം അങ്ങനെയല്ലല്ലോ എന്റെ പൊന്നോ മതി. ഇനി അടുത്ത ട്രിപ്പ് ഒരു ട്രിപ്പ് കഴിഞ്ഞു വേരുടെ കഴിപ്പല്ലാം കഴിഞ്ഞ്. അത് കഴുകി വച്ചു ഇനി അടുത്ത ട്രിപ്പ് പ്പോ വരും. ഇനി എല്ലാം ഉണ്ടാക്കി പെക്കാൻ പോവല്ലേ. ഉം ഉണ്ടാ അയ്യോ അത് കൂടി ഇല്ലെങ്കി നോക്കണ്ട ഒരു ദിവസം.
ആഹ്.
പിന്നെനാ ഇനി തുടക്കട്ടായി മഴയായിട്ട്. ആഹ് മഴയാന്നല്ലേ പറഞ്ഞവ്ടെ?
മഴാവുമ്പ പൊത്ച്ചു കെടക്കാനാണ് തോന്ന്ണത്.
ആഹ് അതെ കല്യാണം ഒന്നും കഴിഞ്ഞില്ലായിരുന്നെങ്കി വല്ല ഇടതും പുതച്ച് മൂടി കിടന്നുറങ്ങായിരുന്നു.
ഇത് കല്യാണം കുട്ടികള് ചട്ടിയാള് എന്നൊക്കെ പറ്ഞ്ഞ മാതിരി ഒക്കെത്തിനും നോക്കണ്ടേ.
അതെ. ഇഞ് അവര് വലുതായിട്ടിരിക്കാന്ന് വെച്ചാൽ അന്നും നടപടിയുള്ള കേസല്ല.
നടക്കൂലോ അല്ലെ ഒരാള എന്താണ് കല്യാണം കഴിച്ച് കുട്ടികള ഇല്ലെങ്കി നമ്മുക്ക് ഇങ്ങനെ. ജോളി ആയേനി ഇത് കുട്ടികള് ഉണ്ടായതോണ്ടേ നടക്കുല്ല ഒ ഒങ്ങോട്ടും പോകാനും കഴിയൂല. ഒന്നങ്കി ന്ട്ടങ്കളെ നമ്മൾ ഒക്കെത്ത്ട്ടെണ്ടി വരും ഹസ്ബൻഡുമാരോടൊക്കെ കെറ്ച്ചൊക്കെ ഒല്ട്ക്കും. കും പിന്നെ.
ആഹ് ചെലാൾട്ക്കെള്ളു അതെ അതെ ഒന്ന് പിടിക്കാന്ന് പറഞ്ഞാലൊക്കെ പിടിച്ചോളും പിന്നെ അത് കയിഞ്. എന്നാന്ന് പറഞ്ഞോണ്ട് അവരിങ്ങ് വരും ഒരു ഫോൺ കോൾ വന്നാ അവരി വ്ടെ വിട്ടേച്ചു പോവേം ചെയ്യും. ഉം.
അങ്ങനെയൊക്കെയാണ് കൊറ്ച്ചേരം നോക്കൂട്ടാ.
ഉം ഉം ഉം അവിടെ പിന്നെ നമ്മടെ സ്വന്തക്കാരില് പിള്ളാരൊക്കെ ഉണ്ടെങ്കി. പി നോക്കാനൊക്കെ ആളക്കെ ഉം. വേറെ ആളുകളൊക്കെ ഉണ്ടെങ്കിലേ ഉം.
പിന്നെ വല്യ മക്കളാവണം. ന്നാ പിന്നെ കൊഴപ്പല്ലൃ വലിയ മക്കള് ചെറിയറ്റിങ്ങളെ നോക്കിക്കോളൂ ഇത് അതില്യലോ നമുക്ക്.
ഇല്ല.
ഇത് രണ്ടും ചെറിയ്റ്റിങ്ങളാണ്.
ഉം. അപ്പൊ നമ്മുടെ പുറകെ പ്പുറകെ നടക്കും ചെയ്യണം നമ്മുക്കും പുറകെ പുറകെ നടക്കും ചെയ്യണം. ആഹ് ന്നാ വിളിക്കാട്ടോടാ.
ആഹ് ന്ന ഒക്കെ.
ഉം ഉം.